ഹലോ
ആഹ് എന്തൊക്കെയാ വർത്താനം
നല്ല തന്നെ നിങ്ങക്ക് സുഖാണോ
സുഖണോ ആഹ് സുഖാണ് അവിടെ മഴയുണ്ടോ?
ഇല്ല ഇവിടെ മയൊന്നുല്ല. ഇന്നലെ യ്ണ്ടായിരുന്നു
ഏ വടെ ചെറ്തായിട്ടൊരു മഴ പെയ്തു രാത്രി ചെറുതായിട്ടൊരു മഴ പെയ്തു രാത് മഹ് രിബിന് ഉം ചൂട് കുറവുണ്ടോ? ചൂട് കുറവ് ണ്ട ഇന്നലൊക്കെ നല്ല മഴാരുന്നു ആഹ് അതെ എ ലേസം കൊറ ഇന്നലൊക്കെ നല്ല മഴായിരുന്നു. നല്ല മഴീ മുടിമിന്നലും കാറ്റുഒക്കെണ്ടാരുന്നു
ആഹ് ഇന്നലെ നല്ല കാറ്റ് ണ്ടായിരുന്നു ഇവിടെ
ആഹ് അതുകൊണ്ട് ചെറിയരു ചൂട് കുറവുണ്ട് ഏഹ്?
ഇന്ന് പ്പൊ ഇവിട ങ്ങനെ മഴയൊന്നും പെയ്തില്ലാന്ന്
ആഹ് ഇന്ന് വിടിം കുറവന്നെ. ചെറുതായിട്ടൊന്ന് പാറീട്ടേ ഉള്ളു വല്യ മയാന്ന് പറയാനോന്നുല്ല ചെറുതായിട്ട്ണ്ട് ന്തായാലും ചൂട് കുറവുണ്ട് ഭയങ്കര ചൂടല്ലേ നോ അവിടെ ങ്ങനെ ഭക്ഷണൊ ക്കെ കഴിച്ചോ? ഹലോ
എള്ളൂ
എന്ത്?
ഞങ്ങളുടെ സമയാ വുന്നേ യുള്ളൂ
എന്ത് ഭക്ഷണാ പ പാകം ചെയ്ത്?
എന്താ?
എന്തന്ന് ഭക്ഷണം രാത്രികക്ക്?
മീൻകറി മീനാ വിടെ മിക്കപ്പഴും
എന്ത്?
മീൻ മീൻ കേക്കാ പറ്റുന്നില്ലേ?
ആഹ് കേൾക്ക്ണണ്ട് മനസ്സിലാവാഞ്ഞിട്ടേന്നു
അ മീനാണ്
ആ മീന് ചോറാണ് രാത്രി കഴിക്കല ല്ലാരും
ആ് ഇവിടെ എല്ലാരും ചോറാ കഴിക്കാറ് അങ്ങനെ മുതലാവില്ല നമ്ക്ക് ഹി ചപ് പ്പാത്തിക്കെണ്ടാക്കിയ എല്ലാവും ഉള്ളപ്പോഴ അധികം ഉണ്ടാക്കണ്ടണ്ട്
ആഹ് കൊറെേ ആളുണ്ടാവുല്ലേ? ഹലോ അലോ
ഹലോ
അ എന്താ റെയ്ഞ്ച് പോണ് ണ്ടെ
ആഹ് റേയ്ഞ്ച് പോകുന്നുണ്ടെന്ന് തോന്നണ് ആ
ഒന്നും മിണ്ടുന്നല്ല
ആയ് ഞാൻ വർത്താനം പറയുന്നത് എനി കേക്കുന്നില്ല ക് ബ്രേയ്ക്കാ യി പോകുന്നുണ്ടോ?
അല്ല കേൾക്കുന്ന ക്ലിയറായിട്ട് കേക്കുന്നുണ്ട് പക്ഷെ ഇടക്കൊന്ന് സൈലന്റാ--വുന്നു
ആ ബ്രയ്ക്കാ ആവുന്നതരിക്കും എങ്കി ഞാൻ വർത്തനം പറയുന്നുണ്ട്
ഏഹ്
ആഹ് ഇങ്ങളെ ടാസ്കെല്ലാം കംപ്ലീറ്റായാ
ഇല്ല കംപ്ലീറ്റായിട്ടൊന്നുല്ല
ആഹ്
പിന്നെന്തെക്കെയാ
പിന്നെ നല്ലാണ്
വെക്കേഷനായിട്ട് എവിടേം പോയിട്ടൊന്നുല്ലേ
വെക്കേഷനായിട്ട് എവിടേം പോയില്ല
ഏഹ്
ഇങ്ങള് പോയാ?
ആഹ് ഞങ്ങള് ഒരുട്രിപ്പ് പോയി ആ ഇപ്പം രണ്ട് മൂന്ന്സം മുമ്പ് വയനാട് റിസോട്ടില് പോയത്
ആഹ് വയനാട്ടില് ആഹ് ആഹ് എങ്ങനെണ്ടായിരുന്നു ട്രിപ്പ്
അടിപൊളി ആയിരുന്നു
ഉം ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെയായിരുന്നോ അവിടത്തെ
ആഹ് അടിപൊളിയായിരുന്നു പോവുമ്പൊ നമ്മള് ഇണ്ടാക്കിയിട്ട് കൊണ്ടോയി ഉച്ചക്കേക്ക്
ആഹ് ഫാമിലിയൊക്കായിട്ടാ പോയെ അതോ ഫ്രണ്ട്സായിട്ടോ
ഫാമിലി ആയിട്ട് പറഞ്ഞ എല്ലാരൊന്നുല്ല ഞങ്ങള് കസിൻസ് ഒരേ കൊറച്ചാൾ എട്ടാൾക്കാര് ലേഡീസ് മാത്രായിട്ട് ആഹ്
അങ്ങനെ ആഹ് പിന്നെ
എന്ത് ഇല്ല കുട്ടികളില്ല
ആഹ്
പിന്നെ അവിടുത്തെ വർത്താനെന്താ എന്ത്‌
ഏഹ് അല്ല ഏഹ് വർക്ക്കഴിഞ്ഞാ മറ്റേ ജോലി ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞോ
ഇല്ല ഭക്ഷണം ആക്കി ഒന്നു ആക്കിയില്ല എന്തേ നോക്കിട്ടാക്കണം ഏഹ്
അല്ല സമയമാവുന്നേയുള്ളൂന്ന് ചോയിച്ചതാ
അല്ല സമയൊക്കായി പിന്നെ പൊടി ചപ്പാത്തിയാണ്ടാക്കല് രാത്രി പൊടിപ്പൊ കൊണ്ട് വന്നതേയൊള്ളൂ ആഹ്
ഉം
പിന്നെ എന്തൊക്കെയാ ഇങ്ങള് അവിടെ ഇങ്ങളെന്നെയാ കുക്കൊക്കെ ചെയ്യല്
ഏയ് അല്ലല്ല ഇവിടെ ഉമ്മണ്ട്
ആഹ് ഇങ്ങള് കുക്കെയ്യോ
ഏയ് ഞാന് ആഹ് അങ്ങനെ ചെറുതായിട്ടൊക്കെ
ഏഹ്
ആഹ്
സ്പെഷ്യലൊക്കെ യൂട്യൂബിലോക്കി ഇണ്ടാക്കി നോക്കോ
ഞാൻ ഇണ്ടാക്കുന്നൊക്കെ ചീറ്റി പോവാ അതോണ്ട് ഞാൻ ഇണ്ടാക്കല് നിർ
അതെന്താ അങ്ങനെ
മ് എനിക്കറിയില്ല ഞാൻ എന്ത്‌ ഇണ്ടാക്കിയാലും അത് നന്നാവാറില്ല അതോടുകൂടി ഞാനാ പരിപാടിയങ്ങ് നിർത്തി
ഏഹ്
ആർക്കു ഇഷ്ടപ്പെടാറില്ല ഞാന്ണ്ടാക്കുന്നെ അപ്പൊപ്പിന്നെ അങ്ങ് ഞാനായിട്ട് സ്റ്റോ എ എ എനിക്കെന്നെ ഇഷ്ടപ്പെടലില്ല പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
എന്ത്‌ന്നാ ഇണ്ടാക്കി നോക്കല് ഇങ്ങള്
ഏഹ് വെൈറ്റിയായിട്ട് വല്ല സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലൊക്കെ നോക്കും പക്ഷേ അതൊക്കെയങ്ങ് ഫ്ലോപ്പാകും
ഏഹ്
അതിന്ണ്ടിയെടുക്കുന്ന ടൈം വെറുതെയാവും അത്പോലെ തന്നെ കൊടുക്കുന്ന പൈസയും വെർതെയാകും
ഏഹ്
യാ ഹ് ആഹ്
ഉം അപ്പൊ ഒന്നുണ്ടാക്കാനൊന്നും അറീല ഫുഡ് ഒന്നുണ്ടാക്കാൻ അറീല
ഇങ്ങനെ ഈ ബിരിയാണി ഒക്കെ പ്രിപ്പയർ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ വല്ല കേക്കോ അങ അങ്ങനതന്തെലും ഐറ്റംസ് ക്കില്ലെ അതൊകെ നോക്കണെങ്കിലാണ് നല്ലത് ത തക് ആഹ് പിന്നെയ് വീട്ടില് അല്ല വീട്ടില് ഇത്താണ് പ്രിപ്പയറെയ്യുന്നെ ഫുഡൊക്കെ
ആഹ് ഞാൻതന്നെ പ്രിപ്പയർ ഇവിടെ ഞാനും ഹസ്ബൻഡും മാത്രാള്ള്
ഹസ്ബഡ് മാത്രെ ഒള്ളു
ആഹ് ഞങ്ങള് മാത്രായിട്ട് ഒറ്റക്ക് താമസത്തിനാണ് അപ്പൊ ഞാൻ തന്നെയ ഒക്ക ഇണ്ടാക്കുന്നത് തറവാട്ടില് എന്റെവീട്ട് ല്ലാന്നുണ്ടെങ്കി ഞങ്ങൾ എല്ലാരും കൂടെ വെക്കും
ആഹ്
ആഹ് അവ്ടൊക്കെ ആഹ് അതെ
ആഹ് സ്ലാങട്ടപ്പോ എനിക്ക് തോന്നി
ആഹ് അവിടെ ആഹ് ഗ്യാസിന്റെക്കെ പ്രശ്നല്ലേ
ആഹ് ഇതിപ്പോ ബുക്കയ്തിട്ട് കിട്ടിയിട്ടില്ലേ നാളെയിരുന്നു ഞങ്ങൾക്ക് വരണ്ടേ ഇപ്പോ ഇരുപത്ത താന്തി കഴിഞ്ഞട്ടേ കിട്ടോള്ളൂ
ഏഹ് അപ്പൊ നിങ്ങളങ്ങനെ അടുപ്പും ഗ്യാസന്നെ മാത്രം അല്ല അടുപ്പ് യൂസ് ചെയ്യോ
ആഹ് ചോറ് അടുപ്പിലാ യൂസയ്യാറ് പോക അടുപ്പില്
ഏഹ്
മറ്റേതൊക്കെ ബാക്കിയെല്ലാം ഇവിടെയാ ഗ്യാസില വയ്ക്കാറ്
ഗ്യാസ് ആഹ് ആ ഗ്യാസ് എത്ര ദിവസം എത്ര മാസം വരെ നിക്കും ഇങ്ങൾത്
ഞങ്ങക്ക് ഒരു മാസം ഇച്ചിരി ദിവസം ഒരു പത്തൂസൊക്കെ കഷ്ടിച്ചു കിട്ടും
ഏഹ് എല്ലാഅയ്മല് ഇണ്ടാക്കുന്നണ്ടരികുലേ
എല്ലാ അതിനകത്ത ഇണ്ടാക്കുന്ന അതെ ആഹ്
പിന്നെ വേറെന്തൊക്കെയാ
നല്ലന്നെ ഇപ്പൊ ക് ടാസ്ക് കംമ്പ്ലീറ്റാവാറായോ
ആഹ് കംമ്പ്ലീറ്റാവാറായി ഉം ഇങ്ങളെ അല്ലല്ല പി പിന്നെ വീട്ടിലാരൊക്കെയാ
വീട്ടില് വാപ്പി ഉമ്മീ അനിയനും അനിയതിം വാപ്പ്ച്ചീടെ ഉമ്മായും.
ആഹ് ങ്ങളാ മൂത്തത്
ആഹ് ഞാന മൂത്താള്
ഏഹ് മറ്റേലൊ ഇങ്ങള ഇപ്പ എത്രയല്ല പഠിക്കുന്നത്
ഞാന് ഡിഗ്രിക്ക് അനിയൻ ആഹ് അനിയൻ പ്ലസ്ടു അനിയത്തി ആഹ് ആഹ് ഇനി പത്തിലേക്ക്
ഏഹ് എനിക്ക് രണ്ടനിയ തിയേള്ണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്നാ ഒരാൾ ഡിഗ്രി തേർഡ് ഇയർ ഒരാൾ ഡിഗ്രി സെക്കന്റ്‌ ഇയറും
സെക്കന്റ്‌ ഇയറും ആഹ് ഉം
ഒക്കെ ചെയ്യോ
കുക്കു ചെയ്യില്ലേ
ആയിക് ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് പിന്നെ സ്പെഷ്യലക്കയ്റ്റ് ആഹ് നല്ല അടിപൊളിയ്ട്ടന്നെ ഇണ്ടാക്കും. വീട്ടില് പൊറത്താരെങ്കിലും കൊറച്പ്പോ ഓലാണ്ല്ലോ പ്പോ അവിടെ ള്ളേ ബാക്കി എല്ലാരും കെട്ടിചോടുത്താണല്ലോ ഇണ്ടാവ അപ്പൊ ആരെങ്കിലും വരുമ്പോ ഓരന്നെ ബിരിയാണി അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാ അങ്ങനെല്ല പോലെന്നെ ഇണ്ടാക്കും ആഹ് ഓലന്നെ അല്ലല്ലോ യൂട്യൂബിലൊക്കെ നോക്കിട്ടോഓരോ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കൂല്ലോ
ആഹ്
ആ രണ്ടളു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പ്രത്യേകത ഇൻ്രസ്റ്റ് വെറൈ ടി ഒക്കെ ഉണ്ടാക്കാനും സാധന വാങ്ങി കൊടുത്താല് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആ അതു മതിയാണ് പക്ഷെ സ്പെഷ്യൽണ്ടാക്ക ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് യൂട്യൂബിലൊക്കെ കാണുന്നപൊലൊന്ന് ആഹ് അതെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്
ആഹ് ഇൻട്രസ്റ്റ്
ഈ എന്താ പറയ ലോഡൽ ഫ്രൈസ് സാൻഡ്വിച്ച് അങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ ഒണ്ടല്ലോ അതൊക്കെ യൂട്യൂബ് നോക്കിട്ട് ഇടക്കിടക്ക് ഉണ്ടാക്കും സാധനം വാങ്ങിക്കൊടുത്താ ഉണ്ടാക്കും എല്ലാതെ ചോറും കറിയും ഒക്കെ വെക്ക ഇളയാലി ഏഹ് ആഹ് അതെ ഇളയ അനിയത്തി കുക്കിങ്ങിന് പിന്നെ ഇറങ്ങാൻ ഭയങ്കര മടിയ പക്ഷെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻ ട്രസ്റ്റാ സ്പെഷ്യലൊരു മന്തി ബിരിയാണി അങ്ങനെയല്ലട്ടോ ചെറിയോരു സംഖ്യ ഈ ലോർഡർ ഫ്രൈസ് ബർഗറ് സാൻവിച്ച് അങ്ങനത്തെ സാധനൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇ
ആ നല്ലതായിരിക്കും എന്റെനീത്തക്ക് ആ കഴിവുണ്ട് പക്ഷെ എനിക്കതിന് മാത്രം ഇല്ല
അങ്ങനെ വരാന്നങ്ങ് പഠിക്കലല്ലേ
ആഹ്
ഉം മറ്റോൾ ആഹ് ആ സമയണ്ട് രണ്ടാമത്തെ ആള് എല്ലാം ഉണ്ടാവും ബോളി ബിരിയാണി പഴം അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും
ആ ആഹ്
ഓല്ന്നെയാ വീട്ടില് കുക്കൊക്കെ ചെയ്യത് ഉം എന്താ എപ്പോഴും മറന്നു ഉം പോയി ജ്ജും ഓരന്നെയ എല്ലാം പണിയൊടുത്തല് ഇപ്പ ആരുല്ലെങ്കിലൊക്കെ ഓരന്നെത്തില എല്ലാം ചെയ്യല്
ആണ്
ആങ്ങളെൻ്റെ ഓളന്മാരൊന്നും ഇല്ലാന്ന് ഉണ്ടെങ്കില് ഓരന്നെയാണ് രാവിലത്തെതും ഉച്ചക്കത്തേതും ഉമ്മാക്ക് ഒന്നും വലിയ സുഖമല്ലാതുകൊണ്ട് ഓര് രണ്ടുപേരും തന്നെയാ അടുക്കുള്ള പണിയൊക്കെ എടുക്കല് എല്ലാ പണിയും അറിയണം ഉം നിങ്ങളെ അണിയത്തി എത്രാണ് പടിക്കുന്നത്
അനിയത്തി ഇപ്പ പത്തിലേക്ക്
പ്പാ ഓള് പ്പാ ഇങ്ങനെ കുക്ക് ചെയ്യോ
ആഹ് അത് അറിയാം അതിനകത്തൊരു കലയുണ്ട് ഓക്കെ എന്താന്ന് അറിയില്ല
ഏ
അല്ല എന്ത് വെറുതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവന്ന് പറയില്ലേ അങ്ങനെ
ആഹ്അതെ അതെ
ആഹ് അതിനൊരു
അപ്പൊ ഉം ഓള്ണ്ടാക്കി നോക്കോ അങ്ങനെ ടെസ്റ്റ് ചെയ്യോ? കുക്ക് ചെയ്യാൻ ഓരോന്ന് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ നോക്കോ ട്രൈ ചെയ്യോ
ഇവടെ വേറെ എല്ലാർക്കും മടിയായതോണ്ട് അവളെ പർഞ്ഞു വിടന്നേ
അങ്ങനെ അവള് പക്ഷെ ഏ ചെലതിനൊക്കെ നല്ല താല്പര്യം ഇണ്ടാവും പെട്ടെന്നൊരു മൂട് റി ചെയ്യ അങ്ങനെയക്കല്ലേ
ആഹ് തെ
ആഹ് പിന്നെ പിന്നെ
ഏ ങ്ങക്ക് കെടക്കാനൊന്നും ആയി ണ്ടാവൂല ല്ലേ.
ഏയ് ഞങ്ങള് പത്തെര, പതിനൊന്ന് മണി, അതാണ് ഞങ്ങളെ
ഏഹ്, ഇന്നാ പിന്നെ വിളിക്ക ൻക്ക് പണിണ്ടായിർന്നു.
ആഹ്, ഓക്കെ.